സുഖല്ലേ
അതെ സുഖാണ് ഞാൻപ്പോ രാവിലെ എണീറ്റ് ഇങ്ങനെ ജോലിക്ക് ഇങ്ങനെ പോവാൻ നിക്ക എന്താ പരിപാടി
ഞാൻ എണീറ്റക്കാണല്ലോ ഇവിടെയാണല്ലോ ഇപ്പ ഞാനുള്ളത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മറ്റന്നാളുപ്പം ഗൾഫക്ക് കയറാൻ പോവാണ് ഞാൻ രണ്ടു മാസമായി വീട് നാട്ടിലാണ് അപ്പൊ അങ്ങനെ നാളോടെ കയറാൻ
ഓ ഗൾഫ് പറഞ്ഞപ്പോളാ ഞാനിങ്ങനെ ആലോചിച്ച് എന്റെ സുഹൃത്തുക്കളിപ്പോ ഒരുപാട് ആൾക്കാര് ഗൾഫിലുണ്ട് അപ്പൊ ഞാങ്ങിനെ മനസ്സിലാക്ക ഗൾഫ് രാജ്യങ്ങളിന്ന് വലിയ രീതിയിൽ ഇപ്പൊ സാധ്യതകൾ കൽപ്പിക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം സൗദി അറേബ്യ അതുപോലെ യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ ദുബായ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽക്ക് ഇപ്പന്ന് നമ്മളെ കേരളത്തിന്ന് ഒരുപാട് ആൾക്കാാര് പോകിണ്ട് അവിടെന്ന് വെച്ചാല് ഞാൻ മനസിലാക്കുന്നെ ഒരുപാട് രീതിൽ സമ്പാദിക്കാനും നല്ല രീതീല്‌ പറ്റിയ സ്ഥലങ്ങൾ കൂടിയാണ് ഇത്തരം രാജ്യങ്ങള്. പിന്നെ അവടെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളു തേ ഇന്നാലും ഇവടെ സുരക്ഷയും കാര്യങ്ങളുണ്ട്. എല്ലാം മുൻനിർത്തി നോക്കാണെ ഏറ്റവും നല്ല രാജ്യങ്ങളാണ് ഇത്തറീം ഗൾഫ് രാജ്യങ്ങള് എന്ന്ള്ളതാ പിന്നെപ്പൊ ഇജ്ജറി ഇന്ന്പ്പോ മലയാളികളെ കൊണ്ട് നിറഞ്ഞ രാജ്യം കൂടിയാ അവോണ്ട്പ്പമ്മക്ക് എവിടെ പോയാലും മലയാളികളെ കാണും അപ്പോ അമ്മക്കവിടെ ജീവിക്കാൻ വെല്ല്യാ പ്രയാസും ബുദ്ധിമുട്ടില്ല അപ്പോ ഇന്ന്പ്പോ കേരളം എന്ന്ള്ളത് നോക്കാണ് ലാ അവിടെ ഒരു മലയാളികളുടെ സാമ്രാജ്യം എന്ന് പറ്ഞ്ഞ പോലേപ്പം ആയിട്ട്ണ്ട് കാരണം പല ആഹ് ബിസിനസ്സ് ആള്ക്കാരും ഇത്തരം അവരുടെ ബിസിനസ് മേഖലകള് ഇത്തരം വലിയ ഗൾഫ് രാജ്യങ്ങളിലേ കാക്കി മാറ്റി എന്ന്ള്ളതൊക്കെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പിന്നെപ്പോ ഗൾഫ് രാ ജ്യങ്ങള്പ്പോ പറിമ്പോഴെ ഏറ്റവും ഇന്ന്പ്പോ കാലത്ത് നമ്മളെ ഈ ലോക സമ്പത്ത് വ്യവസ് ഘടനയിൽ തന്നെ ഏറ്റവും വലിയ സ്വാ അധീനം ചെലത്തുന്ന അവരുടെ സ് ഒരു ഭയങ്കര അവരുടെ രു ഒ ഒരു ഉൾ ഉൾ ഉൾപ്പെടല്ണ്ട്പ്പൊ നമ്മക്കറിയാം അവരില്ന്ന് പ്രധാനമായിട്ടും ദിപീ ഗൾഫ് രാജ്യങ്ങള്ന്ന് വരുന്ന എണ്ണ പ്രകൃ ധി വാതകം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരം രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രധാന സാമ്പത്തിക സോധ സദ്രത സൗദിയൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു സ രാ രാജ്യം കൂടിയാണ് അപ്പൊ ഇത്തരം രീതിയിൽ ഒരുപാട് രീതിയിൽ ആളുകൾക്ക് ജോലി നൽകുകയും ഒരുപാട് രീതീല് വെലിയ വെലിയ കുടുംബങ്ങള് രക് രക്ഷപ്പെടാനൊക്കെ കാരണമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഗൾഫ് രാജ്യങ്ങള് ങ്ങള്ത അപ്പൊ എന്റെ സുഹൃ ത്തുക്കൾ അടുത്ത് പലപ്പോഴും അവരിപ്പോ പലരും പോകുന്നുണ്ട് എന്നാൽ പലരും പ്രവാസികളായിട്ട് തിരിച്ച് വരുന്ന ഒരുപാ ട് ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് രീതിയിൽ ഉപകാരപ്പെടുന്ന രാജ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഈ ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളത അപ്പൊ നിങ്ങൾ ഇത്തരം രീതിയിൽ നിങ്ങളോ നിങ്ങള് തീരെടുത്ത് നിങ്ങള് ഗൾഫിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു എന്താണ് നിങ്ങള അവിടെ ജോലി എന്ത് കാര്യങ്ങൾ ഉദ്ദേശിച്ച പോകുന്നെ?
ആഹ് ഗൾഫ് പറയുമ്പോ നമ്മളെ മലയാളികളന്ന് പ്രത്യേകം സ്മരിക്കണം കാരണം പണ്ട് മുതലെ മലയാളി മലയാളികൾ അവസ്ഥ ജോലി സാധ്യതകളെ അവിടെന്ന് സമ്പാദിക്കാം എന്നുള്ളതിന്റൊക്കെ കാര്യങ്ങൾ മനസ്സിലാ ക്കിയ ആളുകളാണ്. കാരണം പണ്ട് മുതലേ മലയാളികൾ കുറേ അധിക പേരുകളും അങ്ങോട്ട് പോകുന്ന സമ്പാദിക്ക അങ്ങോട്ടോ പോവുന്ന് പിന്നെ ഈ കേരളത്തില് ഇന്നത്തെ വളർച്ചെല് ഗൾഫിൽ നിന്നുള്ള പ പ സമ്പാദ്യം അതായത് ഗൾഫുകാരുടെ സമ്പാദ്യം ചെറിയ രീതിയിലൊന്നല്ല കേരളത്തിന്റെ വളർ ച്ചയെ ബധിച്ചത് കേരളത്തിന് ഇന്നത്തെ വളർച്ച കേരള ഇന്ന് എത്രത്തോളം നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൾഫിലുള്ള പ്രി സമണ്ടാട്. പിന്നെ അവിടെ പോവാന്നുള്ളത് അപ്പം കേരളക്കാർ പണ്ട് മുതലെ പോ പോയി കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോ അതുകൊണ്ടാണല്ലോ മല പ്രത്യേക ച്ച് കേരളത്തിലെ മലബാർ മേഖലയിൽ നിന്നെ അതുകൊണ്ടാണല്ലോ അവിടേക്ക് പോകാനും വേണ്ടി മാത്രമാണ് മല മൾടെ കരിപ്പൂർ എയർപോർട്ട് തന്നെ സർക്കാർ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാനവിടെ പോകുന്നത് എനിക്കൊരു ടീച്ചിങ് ജോലിയാണ് അ അധ്യാപക മേഖലയിലുള്ള ജോലിയാണ്. അധ്യാപക മേഖലയിലുള്ള ജോലികൾപ്പം വളരെ വലിയ ഒരു ചാൻസ് തന്നെ അവിടെ ഒണ്ട്. കാരണം അവിടെ ഇപ്പം കൊറേ മലയാളികൾ സെറ്റിലായിട്ടുണ്ട് അവിടെ സെറ്റിൽ ആകാം അപ്പൊ മലയാളികളുടെ കുട്ടികള് വിദ്യാർത്ഥികളായിട്ട് കുറേ കൺട്രികളിലുണ്ട് ഗൾഫ് രാജ്യത്തൊക്കെ. അവർക്കൊക്കെ പഠി പ്പിക്കൻ വേണ്ടി അവിടെ മലയാളത്തിൽ തന്നെ പഠിപ്പിക്കാനുള്ള കുറേ ചാൻസ് അതായത് കുറേ അ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അയിൽ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ പോകുന്നത് അവിടുക്ക് അപ്പെ നിക്ക് ഞാന് പഠിച്ചെറങ്ങിട്ട് ഇപ്പ രണ്ടു മാസായിട്ടുള്ളൂ. അപ്പം രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു അധ്യാപക ജോലി ആ ഗൾഫ് രാജ്യത്ത് കിട്ടുകാന്നുള്ളത് അപ്പം ഗൾഫ് രാ ജ്യത്തുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. പെട്ടെന്ന് എല്ലാവർക്കും ജോലി കിട്ടുന്ന അത്രയ്ക്കും ജോലി നൽകാനുള്ള ഒരു സ്രോതസ്സ് സമ്പാദ്യം എല്ലാം അവർക്കുണ്ട്. ഗൾഫിലുള്ള ഏത് രാജ്യം വെച്ച് നോക്കുവാണെങ്കിലും അത് ഖത്തറ് കുവൈത്ത്, സൗദി അങ്ങനെയുള്ള ഏത് രാജ്യം വെച്ച് നോക്കുവാണെങ്കിലും നമുക്ക് എ എല്ലായിടത്തും മലയാളികൾക്കും പിന്നെ ഇന്ത്യക്കാർക്കും പിന്നെ പാക്കിസ്ഥാന്, ഇ ന്ത്യ, ബംഗ്ലാദേശ് എന്നുള്ള എന്നിങ്ങനെയുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് അതായത് ആളുക ളെന്നാല് കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള ആളുകളല്ല വലിയ രീതിയിലുള്ള അളവിലുള്ള ആളുകൾക്ക് ജോലി നൽകാനുള്ള സ്രോതസ്സും അവർ സമ്പാദ്യവും അവർക്കുണ്ട് എ ന്നുള്ളതാണ് നമ്മളെ ഇപ്പൊ ആശ്ചര്യപ്പെടുത്തുന്നത് അങ്ങനെ
അത് നിങ്ങള് പറഞ്ഞത് കാര്യാണ് അഥവാ ഇന്ന വർക്ക്‌ന്ന് വെച്ചാല് നല്ല രീതിയിൽ ഇപ്പൊ ജോലി എന്നുള്ള ഒരുപാട് മേഖലകൾ അവിടെ ഉണ്ട് ഇപ്പൊ എന്തിനാണ് ഏത് മേഖലയും പഠനത്തിന്റെ ആവശ്യാർത്ഥം പോകുന്നവർക്കാണെങ്കിലും അധ്യാപകര മേഖലയിലാണെ ങ്കിലും മറ്റുള്ള മറ്റുള്ള തൊയിലുകൾ ഇപ്പൊ ഒരുപാട് രീ തിയിൽ നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാവിധ മേഖലകളിലും ഇന്ന് ജോലി നൽകാന് ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ സമ്പത്ത് ഘടനയിൽ വളർച്ച ഇണ്ടാക്കാനും കാരണിങ്ങളാ കാരണം ഇപ്പ നമുക്ക് നോക്കുകയാണെങ്കിൽ- പ്രധാനമായിട്ടും കേരളത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാ ഇത്തരം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകും നോക്കുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന പണം എന്നുള്ളതാണ് നമ്മളുടെ കേരളത്തിന്റെ ഒരു മറ്റൊരു സമ്പാദ്യ സാമ്പത്ത- ഇങ്ങനെ തരാം അപ്പോ കേരളത്തിന് വലിയ രീതിയിൽ ഗുണം ഇത്ര ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയും- എന്നുള്ളത് കൊണ്ട് ലഭിക്കണ്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നിപ്പോ വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട്- രീതിയിൽ മാറ്റങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വന്നുയെന്നുള്ളതാ ഇപ്പൊ വിനോദസഞ്ചാര മേഖല എന്ന് പറഞ്ഞാല് പലപ്പോഴും- നമ്മളെക്കാര് നമ്മളെ കുടുംബം നമ്മള് ഞാൻ എന്റെ കുടുംബത്തി പല ആളുകളും ഈ എന്തെേലുമൊക്ക ഒരു സ്കൂളി - പൂട്ടുന്ന സമയത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ദുബായ് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് വലിയ വലിയ- സാധ്യതകൾ വിനോദസഞ്ചാര സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇത്തരം വിനോ - വിനോദസഞ്ചാര മേഖല എന്നുള്ളത് ഇത്തരം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവസ് - രം കൂടിയാണ് കൂടുതൽ വലിയ രീതിയിൽ പുരോഗമനങ്ങള് അല്ലെങ്കി അവിടെ ഒരുപാട് രീതിയിൽ നവോദാനങ്ങളും- മേഖലെ സംഭവിക്കണ്ട എന്നുള്ളതാ പിന്നെ ഇപ്പൊ വെച്ചാല് ഗൾഫ് മേഖലയിൽ മറ്റൊരു- പക്ഷെ നിർമ്മാണ മേഖലയിലും പല രീതിയിലുള്ള ഒരുപാട് വളർച്ച കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം- ഒരുപാട് രീതിയിലുള്ള നിർമ്മാണം ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങൾ പുതിയ രീതിയിലുള്ള സാങ്കേതിക വി ഉപയോഗിച്ചൊണ്ട് പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ അവിടെ വരുണുണ്ട് സ്കൂൾ രീതി നോക്കുകയാണ് ബ - നമ്മളെ കേരളത്തിന് മുമ്പോടകുന്ന രീതിയൊക്കെ മാറിയിട്ട് ന്യൂതനമായിട്ടുള്ള ഒരുപാട് സാങ്കെതി - വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്ന് പല രീതിയിലുള്ള വിദ്യ അധ്യാപന രീതികളും ഇപ്പ ഇ പല ഗൾഫ് രാജ്യങ്ങളിലും കൊണ്ടു എന്നുള്ള എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും വളർച്ചക്ക് പ്ര പ്രധാനപ്പെട്ട കാരണമായിട്ട ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നിങ്ങളോട് ചോദിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്- ഇത്തരം ഗൾഫ് രാജ്യങ്ങള് പൂർണ്ണമായിട്ടും മറ്റുള്ള രാജ്യങ്ങള് മറ്റുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ്- ഗൾഫ് രാജ്യങ്ങള് പൂർണ്ണമായിട്ടും അവ ആ ആ അവ അതിനെ അവലംബിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ- നിങ്ങടെ കാഴ്ചപ്പാടിൽ എന്താണ് പറയാനുള്ളത്
ഞാനോരു കാര്യം പറയട്ടെ മലയാളികൾക്ക് പറ്റിയ ഒരു കാലാവസ്ഥയല്ലേ ഗൾഫിലുള്ളത് എന്നിട്ടും മലയാളികള് അവിടൊക്കെ സ്ഥിരമായിട്ട് കൂടുതൽ ആളുകൾ പോകുന്നു അവിടെ സെറ്റിലാകുന്നു അവിടെ നിൽക്കുന്നു രണ്ട് ഒരു ഒരു ഒ പോ ഒരാൾ പോയാൽ രണ്ടു കൊല്ലം- എന്തായാലും അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് വരുള്ളൂ. ക്ഷെ അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാല് മലയാളികൾക്ക് അഹ് ചു ഇള്ള ചൂടിനാ ന്റെ എരട്ടീന്റെ എടുത്ത് എരട്ടിയായിരിക്കും അവിടുത്ത ചൂട് പക്ഷെ എന്നിട്ടും മലയാളികൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം എന്താ അവിടെയുള്ള ജോലികൾക്ക് അതിന്റേതായ മല കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതല് ശമ്പളം കിട്ടുന്നുണ്ട് അതു മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നാട്ടിലുള്ള ആളു കൾക്കിപ്പ അ പണം അയച്ചു കൊടുക്കാൻ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നാട്ടുകാരുടെ കാര്യങ്ങളെ നാ ട്ടിലുള്ള ഓരോ സേവനങ്ങളൊക്കെ ചെയ്യാൻ ഗൾഫുകാരുടെ സമ്പാദ്യമുള്ളത് ഇന്നും ഇവിടെ ഇത് ഇള്ള ചാരിറ്റി കാര്യമാണ് ഇന്നീ കേരളത്തിൽ നടക്കുന്ന പ ല ചാരിറ്റി പ്രവർത്തനങ്ങളുവാ പ്രവർത്തനങ്ങള് ഇങ്ങള് നോക്കി കോളി അക്ക ഗൾഫിൽ നിന്നുള്ള പണം കൊണ്ടായിരു ന്നു ചാരിറ്റികൾ മുഴുവൻ നടത്തുന്നത് കാരണം പണ്ട് മുതലേ കേരളക്കാര് ഗൾഫിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളാ നല്ല അവിടെ ഇപ്പം ആളുകൾ പണി എടുക്കാൻ മാത്രമല്ല പോകുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള കുറ വിദ്യാർത്ഥ പഠിക്കാനും പോകുന്ന സ്ഥലമാണ് ഗൾഫ് എന്നുള്ളത് കാരണം ഗൾഫ് രാജ്യങ്ങളില് ള്ള നിലവാരം ന്നുള്ളതിൽ ഒര് ഉന്നത തലത്തിലുള്ളതാണ് കേരളത്തിലുള്ളതു പോലെയല്ല അവിടെ പഠിച്ച പല സ്ഥലങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പോയി ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും കിട്ടും ജോലി കിട്ടും പിന്നെ പല രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസ് പിന്നെ അമേരിക്കൻ കൺട്രീസ് എല്ലാ രാജ്യങ്ങളിലും ജോലി കിട്ടാനുള്ള സാധ്യതകള ള്ളൊര് പഠനമാണ് ഗ്ഫു രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാ ന്നുള്ളത് അപ്പൊ കൊ പല വിദ്യാർത്ഥികൾ ഇപ്പം അ ഉപരിപഠനത്തിനന് ആശ്രയിക്കുന്നൊ രു രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളത് ആ
അതെ അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇന്നിപ്പോ പല വിദ്യാർത്ഥികളും ഉപരിപഠനാവശ്യാർത്ഥം പലപ്പോലും ഗൾഫ് രാജ്യങ്ങളിലേക് പോകുന്നത് പോവുന്ന ഇതൊരു വാസ്തവം കൂടി ആണ് മനസ്സിലാക്കുന്ന കാര്യം ച്ചാൽ ഇതി ഏറ്റവും വലിയൊരു കാര്യം അവിടുത്തെ നേതാക്കള അഥവാ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ നമുക്കറിയ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വലിയ നേത അവ ഇത്തരം സൗദിയുടെ അധ് അധികാരികളെ അല്ലെങ്കിൽ ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ അധികാരി ടെ കാഴ്ചപ്പാഡ്കൾ ഭയങ്കര ജന ഇഷ്ടമാണ് നമുക്ക് പലപ്പോഴും പത്ര മാധ്യമങ്ങളില വായിക്കാറ അവരുടെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ അപ്പൊ അവ അവരുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടു പോകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് ആശയങ്ങളാണ് അവർ വീണ്ടും ചർച്ചക്കെ വെക്കുന്നത് അപ്പൊ ഇ ഞൻ മനസിലാക്കുന്നു അവരതിനനുസരിച്ചുള്ള സമ്പത്തും ഒരുപാട് ചെലവഴിക്കേണ്ടതാണ് അപ്പൊ ആ രാജ്യത്തെ ഇപ്പൊ നമുക്കറിയാം ദുബായ് എന്നുള്ള രാജ്യം നോക്കുക ഏറ്റവും ചെറിയരു രാജ്യ രാജ്യമാണ് നമുക്ക് ദുബായ് എന്നുള്ളത് ആ ഒരു രാജ്യത്തെ നമുക്ക് കേരളത്തിനെക്കാ വലിയ ഒരു സമ്പത്ത് ഉല്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി മാറി ന്നള്ളതാണ് അവിടെന്ത വെച്ചാൽ ഒരുപാട് രീതിയിൽ നിക്ഷേപ കാര്യങ്ങൾ സംഭവിക്കണ്ട് എന്നുള്ളതാണ് ഇത്തരം ഈ രാജ്യത്തെ വലിയ രീതിയിൽ ഉയർച്ചയിലെത്തിക്കാനൊക്കെ കാരണമായിട്ടുള്ളുള്ള ഇന്നിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളൾ ഇപ്പോ അമേരിക്ക പോലെ വ വൻകിട രാജ്യങ്ങളടക്കം ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ അവലംബിക്കേണ്ട അവസ്ഥയാണ് പല കാര്യങ്ങളിലുണ്ട് ഇപ്പോ രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ഒരുപാട് ചർച്ചയിലാണെങ്കിലും മറ്റുള്ള സമ്പത്തിന്റെ ഒരുപാട് കാര്യങ്ങളും നിക്ഷേപങ്ങളിലും അടക്കം പല മേഖലയിലും ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും അവലംബിക്കേണ്ട അവസ്ഥയാണ് ഒ നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞൽ ഇന്ത്യയിന്ന് ഒരുപാട് രീതിയിലുള്ളയുമതിയും നിറക്കുമതിയും നടക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളുമായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ കാരണം ഒരുപാട് രീതിയിൽ ഇവിടുന്ന ഒരുപാട് പഴവർഗങ്ങൾ മറ്റുള്ള ഈ ഈ പച്ചക്കറികളടക്കംഈ ഇന്ത്യയിൽ നിന്ന് ഇത്തരം ഗൾഫ് രാജ്യങ്ങളിലേക്ക്യറ്റുമ ചെയ്യുന്നു അവിടെ നിന്നുള്ള ഒരുപാട് സാധനങ്ങള്ൾ അതോ ഗൾഫ് രാജ്യങ്ങളിൽ വളരുന്ന പല സാധനങ്ങളും ഇന്ത്യയിലേക്ക് ഇറ ആക്കുമതി ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ ബന്ധം ഇത്തരം ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുണ്ടെന്നുള്ള അത് ഈ വരും കാലങ്ങിൽ കൂടുതൽ ശക്തിയാർജിക്കാനുള്ള ഒരു കാരണം കൂടിയകുമെന്നുള്ളതാണ് ഞാൻ മനസ്സില ചിലാക്കണുന്നത്
ആ ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ പെട്ടാണ് ഇന്ത്യ പാകിസ്ഥാന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യ അങ്ങ കണ്ട് രാജ്യം പറയ കാരണം ഇവർക്കല്ലാം ഇവരുടെ എല്ലാം രാജ്യത്തിന്റെ വളർച്ചൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമ്പാദങ്ങളെ ചെറുതായിട്ടൊന്നല്ല സഹായിച്ചത് അവരുടെ എല്ലാം വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സഹച്ച രാജ്യങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തന്റെ പൗരന്മാരെ കൊൊണ്ട് ഏറ്റവും കൂടുതൽ വിശോധിക്കുന്ന രണ്ട് രാജ്യങ്ങളുമാണ് ഗൾഫ് രാജ്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഇന്തോനാഷലെയ ഒക്കെ പൗരന്മാർ കൂടു ലാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്
ആ നമുക്ക്െന്താ നമു അവാനപ്പിക്കാം നമു സമയ ഒരുപാ കിട്ടുമ്പോ നമുക്ക് എന്താ വശൽ പൂർണ്ണമായിട്ട് നമ ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് തൽക്കാലികൊക്ക അവസാനിപ്പിക്കുംല്ലേ
ആ ഓക്കെ ഓക്കെ
എന്നാ ശരി എന്നാ ശരി ശരി ശരി